ആഹ കേൾക്കണില്ലേ
ആഹ കേ ണ്ട് എന്താ പരിപാടി
എന്താ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ ഇരിക്കുവാ
ഒന്ന് പോയേണി ആഹ അയ്ശരി എന്താ എന്താ ഇപ്പാ ഇവിടൊന്നും പരിപാടി അന്നില്ല മടി വർദിരിക്ക
കേല്ലെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടോ
ആഹ് വീട്ടിലുണ്ട്
അ അതെ ഒരു പണിയ ആായിരിക്കുംല്ലേ
ആ അല്ല ഒരു ഓ വല്ിയ കുറച്ച അങ്ങനെ വല്ിയ പ്രശ്നല്ല
അഹ്.... അടങ്ങിയിരിക്കുന്ന ടൈപ്പാ...
പോണോന്നും എടുകൂല ടി വി മാത്രം കണ്ടിരിക്കുള്ളു പക്ഷെ രണ്ടാളും
ഹലോ
ഡേയിലി ഡിഫറൻറ
ആഹ ചെറുതായിട്ട് എന്തോ ഒരു സൗണ്ട് ആ ചെറിയൊരിതിൽ ഒന്നും കിട്ട് കെട്ടായ പോലെ ഇതായി തോന്നി ആഹ കുട്ടികളെ അലമ്പില്ലാന്നാ പറഞ്ഞത് ഇപ്പൊ
പറയാ എങ്ങള് കുട്ടികള് വലിയ അലമ്പില്ല വല്ിയ അലുമബ ഇില്ല ഓ ണ്ടും ഓലെ ഓലല പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന
ആ ല് തായിട്ടുല്ല് ആഹ അപ്പൊ പിന്നെ അങ്ങനെ കളിച്ച അങ്ങനെ പോയിക്കോളൂ ല്ലെ ആ ഇതട്ട
ഉ
എങ്ങനെ
ന്നെ നല്ല പേടിയാണ്
ആആഹ് അടിക്കുവോ
ഇപ്പ അടിക്കാൻവയ്യാത്തതത് കൊണ്ട് അടിക്കുകല്ല ഇപ്പൊ ഞാൻ വിചാരിക്ക ും ആദ്യക്ക അങ്ങനെ അലോവും ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്കൊരുവാ ഒരു ഇതാണല്ലോ അപ്പം രണ്ടാളുംമാടെ ഒരേ ഒരേ ഏജല്ല വ്യത്യാസള്ളു അപ്പൊ എനിക്ക് ഭയങ്കര സ്ട്രെസ്സ
ആ ഒരേപോലെ നോക്ക ണ്ടിരുലേ
ആ കാരണം രണ്ടാള് എപ്പളും വയക്കാണ് അപ്പെ ഇപ് അന്നൊക്കെ ഇങ്ങനെ അടിക്കും പിന്നെ പഠിപ്പിക്കാനും ഒക്കെ ഒരാള് എൽ കെ ജി ആകുമ്പോൾ ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ രണ്ടും ബേസ് അല്ലേ
ആ അപ്പൊ കൊറച്ച് നല്ല കഷ്ടപ്പെട്ടിണ്ടാവുല്ലേ
കഷ്ടപ്പെട്ട് അപ്പെ അപ്പെ എനിക്ക് ഭയങ്കരായിട്ട് ഞമ്മക്ക് ഒക്കൊ പാടൊരു സ്ട്രെസായിരിക്കും അപ്പ അങ്ങനെ അടിക്കും പക്ഷെ ഇപ്പ അടി ക്കലില്ലാട്ടോ ഇപ്പ ഞാൻ വിചാരിക്കും ആ എന്താ മക്കള അടിക്കാതെ നിക്കുമ്പം അപ്പൊ വേറെ ഏതെങ്കിലും മക്കള് കാണുമ്പോളേ ഇവര് പാവാണ് വിചാരിക്കും അപ്പൊ ഇപ്പെ ഞാനടിക്കേല്ല ഇപ്പൊന്നും പറയേ ല്ല സ സായിക്കൊക്കെ
ആ ചെറുപ്പത്തി തന്നെ കിട്ടിയൊണ്ട് ഓര്ക്ക് ആ ആ ഒരു പേടില് അങ്ങനെ വളർന്നീണ്ടാവൂല്ലേ ആ ആ പുറത്തക്കൊന്നങ്ങനെ ളി അങ്ങനെ പോകണംന്നൊന്നും പറയണ്ടാവില്ല അകത്തന്നെ ഇരിക്കലാവും
ആഹ് ഇവടെ ഇ അങ്ങനെ പോണംന്ന് പ ചോയ്ക്കുന്നോട് അപ്പൊ ഞാൻ ഇപ്പൊ ത്ര വെയിലല്ലേ ചൂടല്ലേ ഇപീസമയ ഞാൻ പൊറ് റത്തിറങ്ങാൻ സമ്മയിക്കൂല ഇനി സൈക്കിൾോട്ടാനൊന്നും ഞാൻ പുറത്തേക്ക് ഞാൻ സമ്മക്കൂല്ല
ആ ആ ചൂട് ഭയങ്കരാണ്
ഭയങ്കരായിട്ട് അപ്പൊ ഞാൻ വെയ്ന്നേരം വരു റ്റും വൈന്നാരം പോയിക്കും നാ അപ്പുറത്തെ വീട്ടുപോക്കായാലും എനിക്കൊരു പേടിയാ ആരെ വീട്ടക് അങ്ങനെയല്ല
ആ ശരിയ ഇന്നത്തെ കാലത്ത് നമ്മുക്ക് പേടിയാണ് എല്ലാ കാര്യും നമ്മള് ശ്രദ്ധിക്കണോം നമ്മള് നമ്മളെ കണ്ണ് മുന്നിന്ന്‌ ടെവ് ട്ട് പറഞ്ഞേ നമുക്ക് പറ്റാത്ത ആ എല്ലാരും പറയും പുറത് ആ പൊറത്ത് കളിക്കണം മണ്ണിൽ കളി സംഭം ഒക്കെ ശരിയന്നെയാണ് ക്ഷെ ഇപ്പത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്ക്‌ കാലം
ഉം അയ്ശരിയാ അപ്പ പറ്റൂല പേടിയാണ് പിന്നെ നമ്മുക്ക് ആരും അങ്ങനെ ച് എല്ലാര് നല്ല ആൾക്കാരാ ട്ടൊവിടെല്ലോലൊ ക്കെ പക്ഷെ അങ്ങനെയല്ല പക്ഷെ ഇപ്പത്തെ കാലത്ത് പറയുമ്പോ നമക്ക് ക്ക്‌
ആ ആ അനെ ഓരോന്നും ഇങ്ങനെ കേൾക്കണ അല്ലേ നമ്മൾ ന്യൂസിലും കാര്യങ്ങളിലും ഒക്കെ ക്കെ നമ്മൾ ഓർക്കാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നുള്ളൊരു പേടി അല്ലാതെ ആര് ഒന്നും ആ ശരിയാണ് ആ
പിന്നെ ഇങ്ങനെ ഒന്ന് നേരം വൈകിയാലൊക്കെ ൻക്ക് ഭയ ൻക്ക് കുട്ടികള കാര്യത്തിൽ ഭയങ്കര പേടിയാണ് ഒരിക്കങ്ങനെ ഇവിടെ ആ ഇവ്ടെ ഇവിടെന്നെ ഇങ്ങെ ഇര്ന്ന്‌ ഓര് പുറത്തക്ക് പോ മേവോല അങ്ങനെ മിങ്കളാവോ അല്ലെങ്കിൽ മിങ്കളാവും പക്ഷെ എന്നാലുംനിക്ക്‌ ഒരു കളി കറിയോ അങ്ങനെയൊക്കെ ഒരു ആ എനിക്ക് ഭയങ്കര ഇട അങ്ങനെ പിന്നെ ഓരും വീട് മാറിയിട്ട് അഞ്ചല്ലോയി.
ആ അല്ലെ അടുത്തുള്ള ആൾക്കാരെ അറിയാന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ അങ്ങനെ കൂടുതൽ ഇപ്പ എല്ലാരും അവന വന്റെ വീട്ടില് ഇങ്ങനെ കൈയിഞ്ഞ് ആ
ഒരു വയസ്സേള്ളൂ ഒരാൾക്ക് ഉം അപ്പ പിന്നെ ഞാൻ അങ്ങനെ പൊർത്ത്ക്ക് വുടുലല്ലോ
ആ ആ ശരിയാ
ആ പിന്നെ ഒര് ഇപ്പളാ അങ്ങനെ മിങ്ക്ളായി വെര്ന്നെ ഒള്ളു ഇപ്പ അയ് ഒര്മിച്ച് നെ നെഴ്സെറി പോണ കുട്ടെളും അങ്ങനെ ഒക്കെ
ആ ആ കൂട്ടാരോക്കെ വാണം പക്ഷെ ഇപ്പത്തെ ഒര് സമയെത്ത് നമ്മക്ക് പൊർത്ത് വിടാൻ പ പറ്റൂലാ കാരണം വെയില് എന്തെങ്കിലും ഉം ആ കുട്ടെൾ അല്ലെ
ച്ച് എന്നാലും കാടും
ആ അതും പിന്നെ എങ്ങനെ നമ്മൾ എന്ത് ആ
പേടി നമ്മൾ ഇങ്ങനെ ഓരോ വീട് അവുമ്പോ കുട്ടിയെക്ക് പേടില്ല
ആ ശരിയാ ആ ആ അയ് ശരിയാണ് ഓരോന്ന് ഓരോ ത്തെര് ഇങ്ങനെ കാണിക്ക്ണെ കാണുമ്പം അതൊക്കെ പ്ലാസ്റ്റിക്കോ മറ്റെന്തെങ്കിലും ഒക്കെ എയ്ക്കാരം പ ഇവരിത് അതാവുചാര്ച്ചാണ്ട് അതും ശര്യാണ് അങ്ങനെ തെറ്റിദ്ധാരണകള് കുട്ട്യേളില് ഉണ്ടാക്ണൊക്കെണ്ട് അതൊക്കെ ക്കൊന്ന് ശ്രദ്ധിക്കണ നല്ലത
അങ്ങനെ പിന്നെ ഓൽക്കും വല്ല്യ ല്ല
ഓര്ക്ക്ന്നർഞ്ഞാല് ഓര് കാണ് ണതേ ഈ വീഡിയോസും കാര്യങ്ങളും അപ്പോലെ വിചാരം എന്തായ് ഇതൊക്കെ തന്നെയാണ് സത്യം ന്നുള്ളതല്ലേ നമ്മളെ മാതിരി തിരിച്ചറിവായിട്ടില്ലല്ലോ
ആ ഞമ്മള കാല അങ്ങനെ നമ്മളെ പ്രായത്തിലുള്ള കളീം അങ്ങൻത്തെ കളികളു ല്ലല്ലോ മക്ക് കൊറേ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിച്ചങ്ങ്
ആഹ ഇപ്പം ഇപ്പൊ അങ്ങൻത്തെ കളികളൊന്നും കാണലില്ലല്ലേ
ഓരോ സെൽത്ക്ക് ഇവിടെർഞ്ഞാല് ഇത് ഒരു ഒരു ഗ്രാമപ്രദേശാണ് അപ്പൊ വടെ മലിം കാടും കൊളൊക്കണ്ട് അപ്പൊ ഒരാവിടെ പ്പൊ പോയി നോ ക്കും അങ്ങനെ അപ്പമ്മക്കൊരു പേട്യാണല്ലോ ഇല്യ
ആ അങ്ങനെ കൊട് പൊർത്ത്ക്ക് വിട്ണാെക്കെ ശ്രദ്ധിക്കാ എന്തെ പിന്നെ ഇങ്ങൻത്തെ ഒരവസ്തിം കൂടെ ഈ ഇസ് സമയം കൂടെ ആകുമ്പം നമുക്ക് കൂടുതല് ആ ശ്രദ്ധി ക്കാനും കയ്യൂലല്ലോ
ആ അതന്നെ അങ്ങനെക്കെ ന്നാല് ഓല് കൊയപ്പല്ല ഓലെ പ്പ്യാണ്
ആ ആ അതെന്നെ അങ്ങനെ കൊർ ചെലെ കുട്ട്യേളങ്ങനെ അടങ്ങിയിരിക്കും ചെലെ കുട്ട്യെൾക്കെന്തറ്യോ ഫോണ് കിട്ടാതെ കയ്യൂല ഭക്ഷണം കയ് ഭക്ഷണം കയ്ക്കുമ്പഴ ക്കെങ്ങനെയാ ഫുഡൊക്കെ
ഫുഡ് ഞാൻ ഇപ്പടീ ഇപ്പ ടിവിന്റെ മുന്ന്ന് ഇപ്പോ ഫുഡ് ഇപ്പ കൊട്ത്തത് ടിവ അല്ലെങ്കി അഹ് പ്രശ്നോന്നുല്ല ഓല് കഴിക്കാൻ പറഞ്ഞാല് അങ്ങനെ കഴിക്കും പക്ഷെ ഇപ്പം ടി വി ഇട്ടോണ്ട് പിന്നെ അവിട്ന്ന് ഓല് ഇര്ന്ന് കഴിച്ചോളും വിചാ
ആ
പിന്നെ ഇനിപ്പം സ് സ്കൂള് തുറന്നാ കയ്യൂലല്ലോ ടിവി ഒന്നും ഉണ്ടാവൂല
ആ ഏ പോയി വെക്കേഷനോക്കെ ആയപ്പോങ്ങനെ പോർത്ത് പോക്ണേനും ഉം അപ്പൊ സ്കൂൾക്ക് ക്കലായ പിന്നെ അമ്മള് ആ ഒരു രീതീല് തെരക്കല് നിപ്പോ അങ്ങനെക്കെല്ലേ
ആ
ഭക്ഷണം കഴിക്കാനൊക്കെ നേരത്തെ കഴിക്കോ നേരത്തെ എണീറ്റ് കുൾച്ച്
ആ അങ്ങനെന്നും കൊഴപ്പല്ല ഓര്ക്ക് അങ്ങൻത്ത അങ്ങൻത്ത പ്രശ്നോന്നുല്ല ഞാനിങ്ങനെ പറയുമ്പോ ചെലപ്പോ അങ്ങനെയല്ലട്ടോ എ കാരണം എല്ലാ മ ക്കളും ഇങ്ങനെ രാവില ഭയങ്കര കര ച്ചിലാണ് അങ്ങനെ വയങ്കര വാശിയാണ് ഇവരോണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടന്നുല്ലാ ഇവരുക്ക് വ ഇവര കാര്യങ്ങള് വല്ലനേ ചെയ്തോളും അങ്ങനെ ഫുഡ്‌ഫുഡ് കഴക്കാനാണ് ഫുഡ് ട്ടിന് ഭയങ്കര താമസാണ് പക്ഷെ ഞാനെന്തെങ്കിലും പറഞ്ഞാല്ലോ അങ്ങനെ എന്തെങ്കിലുക്കൊആയിറ്റ് ഓർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇട്ട അല്ല അങ്ങനെ എന്തങ്കിലൊക്കെ ഇഷ്ട്ടമുള്ളത് ഇണ്ടാക്കി കൊടുക്കും അല്ലാതെ ഓ ഒരു എ ആ സാധനം ഒന്നും കഴിക്കൂല
ആ ചെല കുട്ടികളുണ്ടാവേ രാവിലെ എണീറ്റാ സ്കൂള് പോവാൻ കര സ്ലോട്
ആ നമ്മ ഒരു വീഡിയോ ഇട്ടണ് മറ്റെ ടാബിന്റെ ചോട്ടിലിരുന്ന് കു ട്ടി ഭയങ്കര കരച്ചില്
ആ
ആ ഒമ്പതേ ഇരുപതിന് കുട്ടി കയറിണ് ഒമ്പതരയ്ക്ക് വണ്ടി വരും രാവിലെ എണീ ച്ചിട്ട് ബ്രഷ് പോലും ചെയ്തില്ല ആ കുട്ടി അത് ഓ ഓ ഓളൊന്നും പറിയില്ല കുട്ടിളെ ഉമ്മ പറയും കുട്ടികൾക്ക് ഒളെ പേടിയാണ് അല്ല കുട്ടികള ആ ഇവര് എല്ലാരും പറയും ഇവ ഇന്റെ കൂട്ട അങ്ങനെയല്ല വറെ ഒരു ബുതില്ല ഇവ പറഞ്ഞ എന്താച്ചാ കേട്ടോളൂ
ആഹ ആഹ് ആഹ് ആഹ് ആഹ് നമ്മള് പറ അനുസരിച്ചോളൂ വലുതാവുമ്പോളും അങ്ങനെ നല്ല രീതി അതിലന ആവട്ടെ
ആഹ അന്നേ അല്ലെ ഞമ്മള് പറയാലോ ചെർ ഇപ്പത്തില് ഭയങ്കര പിത്തനുള്ള കുട്ടികൾ വൽതാമ്പോൾ നല്ലട്ട ട്ടളായിരിക്കും ചേർപ്പത് നല്ല മക്കളാണ് ഞ്ഞി വൽത
ഉ വലുതാപോളും നല്ല മക്കളേ ന്നെ ആവട്ടെ
അതെ അതെ നല്ല മക്കളാവട്ടെ ഇപ്പൊ മക്കളേ കാര്യം ആലോയ് കുമ്പോനൽ ഭയങ്കര പേടിയാ വലതാകുമ്പോ പേടിയാണ്
ആഹ് ഇനിയിപ്പോൾ ഇനി ഇങ്ങനെ പ്രസവും കാര്യങ്ങളൊക്കെ ആകുമ്പോ അവരെന്താ ചെയ്യാ ആളകിയതാ അതോ
ആ ഞാന് എനിക്ക് നമ്മുക്ക് എന്താ എന്റെ ഇമ്മാക്ക് ഇവിടെ വന്ന് വന്ന്ക്കാൻ കഴിയൂ മ്മാര്ക്ക് അപ്പം എന്താറയാ ഇന്റെ വീട്ടില് ഞങ്ങള് നാല് പെൺകുട്ടികളാ അപ്പൊ കല്യാണം കഴ ല്ലേ അപ്പം ഉമ്മാക്ക് ഇ ഇപ്പനെ വിട്ട് വരാനും പറ്റൂല ഇപ്പക്കും ഇവിടെ ഒന്നും അങ്ങനെ ഫുഡ് അങ്ങനെ ഒന്നും പറ്റൂല
മാറിനിക്കു നിക്കുലല്ലോ ഇനിപ്പൊത്രതായ ആ
അപ്പോപിന്നെ ഞാ വിചാരിച്ച് എങ്ങനെ എനിക്കറീല സമയവുമ്പോ എങ്ങനെയ ആവാറില്ല ഞാൻ വീട്ടില് പോയിരിക്യന്നാ വിചാരിച്ചത്
ആഹ് അപ്പൊ സ്കൂളുംന്തൊക്കെ ബുദ്ധിമുട്ടും ഒന്നാവൂല്ലേ ക്കാരം അടുത്ത തന്ന്യാണോ.
ഇവടെ ഇവടെ ഇവ ഇവരെ തറവാട്ടിലാക്കും. മ്മന്റെടത്തും ഹസ്ബന്റിന്റെ ഉമ്മാന്റെഡ് ത്ത് ആഹ്
ആഹ്, അവ്ടെ നിക്കു ആയിരിക്കും. ഹലോ
പ്രശ്നല്ല ഇമ്മ പിന്നെ നല്ല നോ അ മക്കളെ ഭയങ്കര നല്ലായിട്ട് നോക്കും. നല്ല നല്ല കാര്യം മക്കളെ അങ്ങനെ അ പക്ഷെ നമ്മൾ പഠിക്കണ കാര്യ
ആഹ്
എനിക്ക്യങ്ങളത് ആ ഫോണല്ലല്ലേ വിട എല്ലാതും നമ്മുക്ക് ഇങ്ങനെ
ആ ആ അത് ആഹ് നമ്മള് ശ്രദ്ധിക്കാഞാൽ ബുദ്ധിമുട്ടാവൂലേ
പിന്നെ ഓരോട് ഇങ്ങനെ ഓൽ ഉമ്മ അംഗൻവാടിൽ ടീച്ചറാപ്പം ഓര്ക്കും ഓരതായ ഏത്ണ്ടാവും മപ്പ ഉം നമ്മുക്ക് നമ്മളിങ്ങനെ പറഞ്ഞ ഇങ്ങനെ ജയിപ്പിക്കാറോ അതൊരു
ആഹ ബുദ്ധിമുട്ടാണ് ഉ ഉം
അല്ലേ പക്ഷെ എന്നാലും ഒരു നാത്തു അച്ചറണ്ട് അപ്പം ഓര് നല്ലോ ചെയ്യ് നല്ല നല്ല കുട്ട്യാണ്
ഏ
കാര് ന്നെല്ലാ കാര്യം ചെയ്യും അപ്പൊ ഓള് ണ്ടാവും അങ്ങനെ ചാരിക്ക്‌ണ്ട് ഇൻഷാ അള്ള
അങ്ങനെ പിന്നെ കൊയപ്പൊന്നുല്ല പിന്നെ ടീച്ചർമാരൊക്കാമ്പോ ഓര്ക്ക്‌ കുട്ട്യാളോട് ആ തന്നെ അത് പിന്നെ കയ്ഞ്ഞങ്ങോ വെരാലോ
ഉം ഞാൻ ഒരു ഇൻക്ക് സി സെക്ഷനായിക്കും സി സെക്ഷനാണ് പക്ഷെ ന്നാലും ഞാന് നാല്പത് നാല്പത് ദിസൊക്കെ നിന്നാണ്ട് ഇങ്ങട്ടന്നെ പോരണം നമ്മളെ വീ നമ്മ ക്ക ഒറ്റക്കാകുമ്പോ പിന്നെമ്മക്ക് ഇട്
ആ പിന്നെ ആരെങ്കിലും ഹെൽപ്പിനാരേങ്കിലും ഒന്ന് വിള് ചാതി അങ്ങനെ ഞാൻ ബുദ്ധിമുട്ട് ണ്
പക്ഷെ ഇൻകാരിം വിൾച്ച്ണത് ഷ്
ആഹ് ഹാ
ഇട്ക്കണ ഇഞ്ഞിപ്പം വടെ ആരായാലും അങ്ങനെ ഞാൻ പറഞ്ഞോണ്ടിരി ക്കും അതാ ങ്ങ് വൃത്തിയായില്ല. അല്ലെങ്കി അത് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് അപ്പം ഞമ്മക്കായാലും നമ്മള വീട്ടില് നമ്മള് പണിയെടു നമ്മള്ങ്ങനെ ചൂലും കൊണ്ട് പോവാണങ്കി ആഹ് അവിടെന്ന് അട് ച്ചരിയാളാന്ന് ഇമ്മാര് പർഞ്ഞാ തന്നെ മ്മ
ശരി ശരിയാ ആഹ് ഇല്ല ആഹ്
ഭയങ്കര മ ടിയേര്ക്കല്ലോ ഓല് പർഞ്ഞോണ്ട് ഒരിത് ആഹ് ആഹ് അപ്പം ഞാന്ങ്ങനെ ഇ ക്ക്യർഞ്ഞാ നമ്മള് നമ്മള ഒരാൾ മാത്രം ഇങ്ങനെ കൈകാര്യം ചെയ്യുവാ ണാവുമ്പളേ
അ അത് വൃത്തി വേറെത്തന്നെണ് അ
അതാ അങ്ങൻ ത്തൊര് ഇത് ങ്ങനെ അപ്പം ഞാൻ വിചാര്ച്ച് ആഹ് ആഹ് അങ്ങൻത്തെ പ്രശ്നണ്ട് ഇപ്പൊ തുടങ്ങിയതാ. ആദിക്കൊന്ന് അങ്ങൻത്ത പ്രശ് ഒന്നുല്ലേനി അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്നിട്ട് ഇങ്ങളെ ഇങ്ങളെ ഇങ്ങളെ വിശേഷം എന്തൊക്കെയാ?
എന്താ അങ്ങനെ പോണ് പിന്നെ എന്താെന്നാല്
ആന്നായി ക്കോട്ടെട്ടോ
ആഹ്